ഹലോ നമസ്കാരം
നമസ്കാരം
എന്തക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം
എന്താണ് ഭക്ഷണൊക്കെ കഴിച്ചോ?
ഓഹ് കഴിച്ച്
കെടക്കാനായോ?
കെടക്കാനായില്ല കൊർച്ച് കഴിഞ്ഞിട്ട്.
ഉം എന്താണ് ഭക്ഷണം എന്താ ഇള്ളത് സ്പെഷ്യൽ?
സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല സാധാ ഫുഡ്ന്നെ.
ഉം ഭക്ഷണം കഴിച്ച അപ്പ തന്നെ കെടക്കാറുണ്ടോ?
ഇല്ലല്ല കൊർച്ച് കഴിഞ്ഞിട്ട്
ഉം എക്സസൈസ് ഇതൊക്കെ ചെയ്യാറുണ്ടോ?
എക്സസൈസ് ഒന്നും ചെയ്യാറില്ല പക്ഷേ
ഹലോ?
ആഹ് ആഹ്
ഉം
ഇങ്ങള് ഫുഡ് കഴിച്ചോ?
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം
ഇങ്ങള് ഫുഡ് നേര്ത്തെ കഴിക്കാറില്ലേ?
നേരം ത്ത് ചെല ചെല ദിവസം സമയങ്ങളിൽ കഴിക്കാറ്ണ്ട് ചെല ദിവസം നേരം വൈകും. ഇന്ന്പ്പൊ കൊറച്ച് നേരം വൈകി.
ആഹ് ഉം. നേര്ത്തെ ഫുഡഴിക്ക്ണതല്ലെ നല്ലത്?
നേര്ത്തെ കഴിക്ക്ണതാണ് നല്ലത്. പക്ഷെ ഇന്ന് കൊറ ച്ച് ലൈറ്റായി ഇന്ന് ഉം വരാന്ള്ളോല്ണ്ടെയ്നു അപ്പൊ ഓല് വന്നപ്പ ലെയ്റ്റായി.
ആഹ്
എന്താ ജല ദോഷാണോ?
ആഹ് പനിം ചൊമയക്കേന്
ഉം കാലാവസ്ഥാ മാറ്റം കൊണ്ട്ള്ള ഇതായിരിക്കുംല്ലേ?
ആഹ് ആഹ്
ഉം എന്താ അവടെ മഴയാണോ വെയിലാണോ എന്താണ്?
പ്പം മയെന്നുല്ല മയ പെയ്തിട്ട് രണ്ടീസായി.
ആഹ്. ചൂടാണോ?
വല്യ ചൂട്റിയാമാത്രൊന്നുല്ല.
ആഹ്.
നോർമലായിട്ട്ള്ള
ഉം. മയ നല്ല മയ പെയ്തീനോ?
ആഹ്. ആ ചൂ നല്ല ചൂടായ ടൈമില് കൊറ്ച്ച് മഴ പെയ്തീനെ. അപ്പൊ ഒന്ന് താവാന്.
ആഹ്. അപ്പൊ നല്ല തണുപ്പായിട്ട്ണ്ടാവുല്ലേ?
ആഹ്. ആഹ്.
വീണ്ടും ചൂടിലേക്കെല്ലാം മാറിയോ?
അല്ല. ജൂണാവാനായില്ലെ ഞ്ഞ് മഴ ക്കെ ആയിരിക്കും.
ആഹ് ആഹ്. ഞ്ഞ് മയായാല് സമാധാ ഇവിടെപ്പൊ ഇന്ന് മയ പെയ്തു. തവരെ ഒരു മൂടലായിരുന്നു. വെയില ക്കായിരുന്നു. ഇന്ന്പ്പൊര് മയ പെയ്തു. നല്ലൊര് മയ പെയ്തു.
ആഹ്.
അപ്പോ ചൂടിന് കൊറച്ചാശ്വാസണ്ട്.
ആഹ് ആഹ്.
റ്റത് രാത്രിയൊക്കെ ബുദ്ധിമുട്ടാണ്. കൊച്ചുമക്ക ചെറിയ മക്കളൊക്കെണ്ടാവുമ്പോ അവർക്ക് ചൂടൊക്കായാലെ. ഒറങ്ങാനൊക്കെ ഭയങ്കര.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
ബുദ്ധിമുട്ടാണല്ലോ. ഉം. ചൂട്കുരൊക്കെ ണ്ടാവും ചെയ്യും.
ആഹ്. ഉം.
മയ പെയ്തപ്പൊ കൊറച്ചൊന്ന് തണ്ത്തട്ട്ണ്ട്.
ഓ.
ഉം. വെള്ളത്തിന്റെ പ്രശ്നൊന്നു ണ്ടല്ലോ അവിടെ?
ഏ എ വടെല്ല.
വെള്ളൊക്കെ ണ്ടാവാറ്ണ്ടാവുംല്ലേ?
ആഹ് ആഹ്.
ഉം.
അവട്യോ?
ഇബടെ വെള്ള കൊയ് ഇവടെ വെള്ള കൊറഞ്ഞ് വന്നിരുന്നു. പിന്നെ മയ പെയ്തപ്പോ പിന്നെ വള്ളം കൂടി. പ്പൊ പ്രശ്നൊന്നുല്ല. മറ്റേത് വെള്ളം കൊറഞ്ഞാല് നല്ല നല്ല ബുദ്ധിമുട്ടാണ്. ചെല സമയങ്ങളില് ടാങ്കൊന്നും നെറയാറില്ല. വെള്ളത്തിന് ഒപ്പിക്കലാണ്. വെള്ളം നമുക്ക് നല്ലോണ്ണം വേണല്ലോ?
ഉം പക്ഷെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാ കൊർച് മതിയല്ലോ.
ആ ശ്രദ്ധിച്ചു ഉപയോഗിച്ചാല് കൊർ ച്ച് മതി ന്നാലും മ്മളെ. ചെറിയ മക്കളൊക്കെ ണ്ടാവുമ്പോ ബുദ്ധിമുട്ടാണ് അവർക്ക് എ പ്പഴും. മൂത്രംമൊഴിക്കലും കൈകലൊക്കെ ആകുമ്പോ നല്ല വെള്ളം നല്ലോണ്ണം വേണം.
ഉം ഉം
ഉ അപ്പം. കൊർച്ച് ബുദ്ധിമുട്ടായിരുന്നു ഏതായാലും മഴ പെയ്തതോണ്ട്. ഇപ്പോ നല്ല വെള്ളൊക്കെണ്ട്. വെള്ളൊക്കെ കൂടീട്ടുണ്ട്. അപ്പൊ കുഴപ്പല്ല ഇഞ്ഞിങ്ങനെ മഴ ഉം ഈ ഒരു രീതിലെന്നെങ്ങനെ തുടർന്നു പോയാല് കൊഴപ്പല്ല. ഇഞ്ഞി വ വെയില് കൂടിയാല് പ്രശ്നാണ്. തോട്ടിലൊക്കെ വെള്ളം വന്നല്ലോ.
ആഹ് ആഹ്
ഉം മീനൊക്കെ പിടിക്കാറുണ്ടോ തോട്ടില് വെള്ളം വരുമ്പോ?
ഉം ഉം തോട്ടിലോട്ടൊന്നും പോകാറില്ല.
പോവലില്ലേ അത് നല്ല രസല്ലേ. ആഹ് ഇവടെ ഇണ്ടാവാറുണ്ട് ഇവടെ. ആഹ് മയക്ക മഴ പെയ്താല് തോടില് വെള്ളം ഇറങ്ങുമ്പോ പൊയേന്ന് മീനുകള് ചെർ ചെറിയ മീനുകളൊക്കെ. തോട്ട്ക്ക് കേറി വരും തോട് വറ്റിരിക്കല്ലേ.
ആഹ് അപ്പൊ മഴ പെയ്യുമ്പോ കേറി വര്ന്നതാ?
ആഹ് മയ പെയ്യുമ്പോം തോട്ടിലൂടെക്കെ വള്ളം വരുമ്പോം മീൻങ്ങള്. പൊഴേന്ന് ഇങ്ങട്ട് കേറിവരും തോട്ട്ക്ക് കേറിവരും അപ്പോ പ്പൊ നമ്മള് കൊർച്ച് ഉയരള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കില് മീനേള് അവ്ട്ക്ക്ങ്ങനെ. ചാടണത് നമുക്ക് കാണാൻ കഴിയും അവർക്ക്ങ്ങനെ കേറി പോവാന്.
ആഹ് ശരിക്ക് കാണാൻ കഴിയും അപ്പൊ വെള്ളം നല്ലോണ്ടാവൂല.
ഇല്ല വെള്ളം പ്പൊ വെള്ളം പറ്റെ വറ്റിയോട്ത്ത്ന്ന് കൊർച് ആയി വരുന്നല്ലേ ഉള്ളൂ നല്ല മ നല്ല മഴ പെയ്താലല്ലേ നല്ല വെള്ളം ഉണ്ടാവ.
ആഹ് ആഹ്.
വറ്റി വറ്റി കട്ന്ന തോട്ടിലിപ്പൊ കൊർചീച്ചേ വെള്ളം വരുന്നേ ഉള്ളൂ അപ്പം. മീനൊക്കൊരു പാകാണ്. നമ്മക്ക് മീന് പിടിക്കാനും സുഖാണ് നല്ല വെള്ളം ഇണ്ടായാല് കു കുത്തി ഒഴിച്ച് കുത്തി ഒലിച്ചു പോകൂലേ നമുക്ക് നിക്കാൻ തന്നെ ബുദ്ധിമുട്ടേക്കാരല്ലോ.
ആഹ്.
അപ്പൊ അയിക്ക് വലയൊക്കെ വെച്ചോടുത്താല് നല്ല മീനുകളൊക്കെ കിട്ടും. നല്ല രസാണ്. പൊഴ തോട്ടിലെ മീൻ പൊര്ച്ച് കറിയൊക്കെ പൊരിച്ചൊക്കെ ചെയ്താല്. നല്ല രസാണ്.
നമ്മള് വല വെച്ചാ പിടിക്ക.
ആഹ് വല വെച്ച് പിടിക്കണോലുണ്ട്. അത് വല അവിടെ കെട്ടിയിടലാണ് അപ്പോ മീനുകള് ഓട്ടോമാറ്റിക് മ മീനുകള് ഇങ്ങനെ ചാടുമ്പോൾ അവ അത് അതിലിങ്ങനെ കുടുങ്ങും. അയിലിങ്ങനെ ഉം വലേല് കുടുങ്ങും അല്ലെങ്കി. പിന്നെ നമ്മള് കോരി എടുക്കണം രണ്ടാള്ണ്ടായാല് നമ്മക്ക് കോരി പിട്ച്ചാ
ആഹ് ആഹ്.
വെള്ളം കുറവ വലിയ വെള്ളല്ലാത്തപ്പോൾ നമുക്ക് സുഖാണ് കോരി എടുക്കാന്
ആഹ്.
അവിടെ തോടൊന്നുല്ലേ അട്ത്തൊന്നും.
ഇവിടൊന്നുല്ലാ
ഞങ്ങളെവിടെ തോട്ണ്ട് അപ്പൊ കുളിക്കാനൊക്കെ തോട്ട്ക്കാണ് പോവാറ് മയ കാലായാല് തോട്ടില് നല്ല വെള്ളംണ്ടാവും പ്പൊ കുട്ടികളൊക്കെ കളിക്കാനും കുളിക്കാനും ഒക്കെ വരും
ഓ
ഞായറാഴ്ച അവധി ദിവസങ്ങളില് കൂടുതലായിരിക്കും കുട്ടികള് കുളിക്കാനും കളിക്കാനും അവര് ഏ വെള്ളത്തി കെടന്നായിട്ട് ഫുട്ബോള് കളിക്ണതും തൊട്ടളിക്ണതും ഒക്കെ കാണാൻ നല്ല രസാണ്
ആഹ് ആഹ് വെള്ളത്തിൽ നിന്നാട്ടോ
ആഹ് വെള്ളത്തി ന്നട്ട്ട്ട് അവര് പന്ത്‌ ഫുട്ബോളോണ്ട് കളിക്ണത് കാണാൻ നല്ല രസാ
ഓഹ്
ഇങ്ങളവിടോന്നും ണ്ടാവാറില്ലേ
ഇല്ലല്ല ങ്ങളവിടെന്നും കുട്ടികളൊന്നും വെള്ളത്തിലെറ്ങ്ങുല ഇപ്പത്തെ കുട്ടികളൊന്നും അങ്ങനെ വെള്ളത്തിലെറ്ങ്ങൂലല്ലോ
ആഹ് ഇപ്പൊക്കെ ഭയം എല്ലാവർക്കും പേടിയാണ് വള്ള ത്ത്ലറ്ങ്ങാനും എന്തിനൊക്കെ ഞങ്ങളെ വ്ടെ പിന്നെ ചെറിയ തോടായതൊണ്ട് അയ്ലൂടെ നല്ല സുഖാണ് അധികം വെള്ളോന്നുംണ്ടാവൂല്ല
ആഹ്
ഒര് പാകത്തിനുള്ള വെള്ളെ ണ്ടാവോള്ളൂ അപ്പൊ കുട്ടികൾക്ക് കുളിക്കാനും കളിക്കാനും ഒക്കെ നല്ല സുഖാണ് ഇവിടെ എല്ലാവരും തോട്ട്ക്കാണ് പോവാറ്
ആഹ്
ഇവടെ മയക്കാലായാ പിന്നെ അങ്ങനെ ആരും വീട്ടിന്ന് അങ്ങനെ തിരുമ്പ അങ്ങനെ അലക്കാനും കുളിക്കാനൊന്നും ഉപയോഗിക്കാ വീട്ടിലെ വെള്ളം ഉപയോഗിക്കാറില്ല എല്ലാവരും തോട്ടിലേക്ക് പോവാറാണ്
ഉം ഉം
നല്ല രസാണ് എല്ലാവരും കൂടി കൊറെ ആളുകളൊക്കെ കൂടി അലക്കലും വർത്താനം പറയലും നമ്മളെ പഴെയ കാല ഓർമ്മകളിലേക്ക് അങ്ങനെ പോവും മുമ്പൊക്കെ എല്ലാവരും അങ്ങനായിരുന്നല്ലോ അലക്കാനും കുളിക്കാനും ഒക്കെ എല്ലാരും ഒരുമിച്ച് തോട്ടിലും പൊഴയിലൊക്കെ പോവാറായിരുന്നല്ലോ
ആഹ്
ഇപ്പോ ഇപ്പോഴാണ് എല്ലാവരും പോവാതൊയത് ഇപ്പോ ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട് ഇപ്പഴത്തെ ഇപ്പഴത്തെ ആഹ് ആരും പോവാതായി ഇപ്പത്തെ കുട്ട്യോൾക്കൊക്കെ ഒന്ന് വെള്ളത്തി കളിച്ചാലും ഇതായാലൊക്കെ പെട്ടെന്ന് ജലദോഷം പനിന്ന് പറ പറ്ഞ്ഞിട്ട് അസുഖങ്ങളാണല്ലോ
ആഹ്
മുമ്പൊക്കെ കുട്ടികള് കൊറേ നേരം വെള്ളത്ത് കളിക്കാര്ന്നു ഒര് മണി ക്കൂറ് രണ്ട് മണിക്കൂറൊക്കെ വെള്ളത്ത് കളിച്ചാലും ഒരു പ്രശ്നു ഇല്ലേനി
ആഹ്
ഇപ്പഴത്തെ കുട്ടികൾക്ക് തീരെ വെള്ളത്തില് എറ്ങ്ങാനൊര് ആഹ് ആഹ് അപ്പോയെക്കും പനി ഓരോ അസുഖങ്ങളൊക്കെ ണ്ടാവാണ് അവിടെ പൊഴയൊന്നുല്ലെ അടുത്തൊന്നും
പൊയണ്ട് പക്ഷെ ഞങ്ങളാരും അങ്ങട്ട് പോകാറില്ല ഇതിന്റെ മയേ അല്ലെങ്കി ഏ പനിയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും.
ആഹ അ അ, അപ്പൊ ആരും പോവാറില്ലലെ?
ഉം, അതിലൊന്നും നല്ല വെള്ളല് ല്ലണ്ടാവല് മയ പെയ്ത ചളി വെള്ളായിരിക്കും.
ആഹ് വെള്ളം തെളിയണെങ്കില് നല്ല മയ പെയ്യേണ്ടി വരോല്ലോലെ?
ഉം, പിന്നെ... അങ്ങട്ട് എറങ്ങ്ണ സ്ഥലങ്ങളെല്ലാം... ഫുള്ള് കേടന്നടക്കാ, മണ്ണിടിച്ചിലോണ്ടും കാര്യങ്ങളും കൊണ്ടും
ആ ആഹ് അപ്പൊ അതും ബുദ്ധിമുട്ടാണ് ഉം ഉം ഉം
ഇപ്പൊ കുളിക്കാനുള്ള സംവിധാനൊക്കെ പോയിക്ക്ണ്.
ആ ആ അപ്പൊ അവിടെ ആരും പോഴേക്കൊന്നും എറങ്ങാറുണ്ടാവില്ല ലെ?
ആഹ് ഇപ്പൊ എറങ്ങെലില്ല, ആദ്യൊക്കെ പോവല്ണ്ട് അല്ലാണ്ട് ആരും...
ഉം, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും... മുമ്പത്തെ ആ ഒരു രസം ഇല്ലല്ലോ. വെള്ളത്തിന് കുളിക്ക അ ആ ഒര്... ഇതൊന്നും അവരറിയുന്നില്ല, ഇപ്പത്തെ കുട്ടികളൊന്നും.
അ ഇപ്പൊ എല്ലാരും...
ഉം.
സ്വിമ്മിങ് പൂളാണ്
ആഹ് ഇപ്പൊല്ലാരും സ്വിമ്മിംഗ് പൂളാണ്.
ഉം.